ഹലോ
ഹലോ
ഹലോ കേക്കാല്ലേ ഹലോ കേൾ ക്കുന്നില്ലേ? ഹലോ കേൾക്കാല്ലേ സംസാരിക്കണേ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ കേക്ക്
ആഹ് ഇപ്പൊ ക് കേക്കുന്നില്ലേ?
ആഹ് ഇപ്പൊ കേക്കുന്നുണ്ട് ആഹ് എന്താ വർത്താനം?
നല്ലത് തന്നെ
ആഹ് ആണ് ല്ലേ വ് ആഹ് എനിക്ക് മരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ട്ടാണ്
അതെ ആഹ
ങ്ങൾ അതുപോലെ തന്നെ വയലുകളും ഭയങ്കര ഇഷ്ടാണ് പിന്നെ അയലുണ്ടാവണ കൊക്കുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ്.
ആഹ ആഹ ആഹ എനക്കിഷ്ടാണ് നമ്മുടെ പ്രദേശത്തിലെ.
ആഹ അതെ അതെ അതുപോലെ തന്നെ ധാരാളം പച്ചക്കറികളൊെ. ക്കെ നട്ട വളർത്താനൊക്കെ എനിക്ക് ധാരാളം ഇഷ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടാണോ.
ആഹ് പച്ചക്കറികളൊക്കെ നട്ട് ഉം ഉം നമ്മുടെ വീട്ട ആവശ്യങ്ങൾക്കും നമുക്ക് ഉപകരിക്കല്ലോ.
അതെ നമ്മെ വീട്ടുകാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട്. പച്ചക്കറികളൊക്കെ ധാരാളം നടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പിന്നെ അതേപലെ തന്നെ വെണ്ട. ക്ക വഴുതനങ്ങ പിന്നെ പച്ചമുളക് ഇതൊക്കെയാണ് ട്ടോ എനിക്ക് ഏറ്റും ഇഷ്ടം നിങ്ങൾക്കോ. ആ നിങ്ങൾ എന്തൊക്കെയ കൃഷികള.
ഞാന് ഇവിടെ ഞാൻ. നായിട്ട് ചെയ്ല്ലേ അച്ഛന് ഇവിടത്തെ അച്ഛനൊക്കെ ചെയ്യും മൊളഎന്താ മൊളക്. പയറ് കൈപ്പക്ക അങ്ങനെ.
ആഹ അങ്ങനെയായിരുന്നില്ലേ ആഹ. ആ ഓക്കെ എനിക്കത് അതുപോലെ തന്നെ ഈ വീട്ടുവളപ്പിൽ ഇണ്ടാക്കിയ ഈ കൃഷിനൊഒക്കെ. കൃഷി കൃഷിയൊക്കെ ചെയ്തിട്ട് അതിന്ന് കിട്ടണ വിളവെടുപ്പന്ന് നമ്മള് പാചകൊക്കെ ചെയ. മ്പോ അതിന് നല്ല പ്രത്യേക രുചിയാണല്ലോ അല്ലേ. ആ അതായത് ആ അതെ അതെ നല്ല ഫലപൂഷ്ടിള്ള. മണ്ണിൽ നിന്ന് വളർന്നിട്ട് അത് നല്ല ഗുണകരമായ ഒന്നായിരിക്കുംല്ലേ ഉ നമ്മള. ആഹ അത ഇവിടെ കൃഷികൊക്കെണ്ട് ട്ടോ വയല് പിന്നെ അതുപോലെ തന്നെ വെണ്ട. കിഴങ്ങ് പച്ചമുളക് അങ്ങനെ ധാരാളം കൃഷികളുണ്ട്. പിന്നെ ആ അതെ. പിന്നെ നിങ്ങളെ അവിടെയൊക്കെ ഉണ്ടോ കൃഷി.
ഓ ഇവിടെ കൊറെേ പേര് കൃഷി ഉണ്ടാക്കണോരനെ. നാട്ടിലേ പോ ഉം ഉം ഇവിടെ പിന്നെ നെൽകൃഷിയൊക്കെ ഉണ്ടല്ലോ മെയിനയിട്ട് അവിടെ. ന്നെന്നില.
ആഹ ഇവിടെ നെൽകൃഷി ഉണ്ട്ണ്ട് ആ് പിന്നെ അതുപോലെ. തന്നെ നിങ്ങൾ ധാരാളം പാചകൊക്കെ ചെയോ നന്നായിട്ട്.
പാചകം കൊഴപ്പല്യാത്ത രീതിൽ ചെയ്യും.
ആഹ ആണല്ലേ എന്തൊക്കെ എന്തൊക്കെയാണ് ഇഷ്ടം വിഭവങ്ങള്.
ഇഷ്ട വിഭവങ്ങളും. ന്ന് പറഞ്ഞ ഒന്നാമത് നമുക്ക് ബിരിയാണി. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അത് ആ പിന്നെ ഈ അവിയല് അങ്ങനെ. സദ്യയില് പെട്ടതൊക്കെ ആ സാമ്പാർ. ഓ.
ആ അതിന്റെ റെസിപ്പി ഒന്ന് പരഞ്ഞേര്ഒ അതെങ്ങനെണ്ടാ.
ആഹ അതെന്താ നമ്മള്. അതിന് വേണ്ടില്ല പച്ചക്കറികൾ ഉണ്ടാവില്ലേ പച്ചക്കറികളൊക്കെ. ക്കെ നീളത്തിലൽ അരിഞ്ഞിട്ട് ക. കട്ടി കട്ടില്ലാതെ നെയസായിട്ട് അരിയില്ലേ അങ്ങനെ അരിഞ്ഞിട്ട്. ട്ട് നമ്മള് മഞ്ഞപ്പൊടി ഉപൂട്ട് വേവിക്ക.
ആ അങ്ങനെയല്ല.
ഉ എന്നിട്ടായില് തേങ്ങ പച്ചമുളക് ജീരകം. ഉ കറിവേപ്പിനും കൂട്ടി അരച്ച് ചതച്ചിട്ട് നല്ലോണം അരയണ്ട ചതച്ച്. ഉ പിന്നെ മോര് തൈര് ഒഴിക്കില്ലേ. ഓയ്ചേൻ ശേഷ. അത് ഒന്ന് കുറുകിവന്നെന് ശേഷം ഈ തേങ്ങ അയിൽ. ച്ചത് പാര ചതച്ചത് അരക്കല്ല നെയ്സരയ്ക്കല്ല ചതവ് ഉണ്ടാവൂലേ. ഉ ആ ഉ എന്നിട്ട് അത് കൊറച്ച് ആ. മൂടി വെച്ച് വേവിച്ചിട്ട് പച്ചവെളിച്ചെണ്ണ കറിവേപ്പി. പിന്നെയും കൂടി ഇട്ടിട്ട് അത് അട്ച്ച് വെച്ച.
ആഹ് ഓക്കെ അങ്ങനെയാണ്ല്ലേ എനിക്ക് ഈ കുക്ക് ഇങ്ങനെ പാചകം ചെയ്യാനും ഭയങ്കര ഇഷ്ടാണ്. പശേ അതെനിക്ക് വല്ലാതെ അറിയൂല. അത് കാര്ണം ഞാൻ അങ്ങനെ ആ പാചകം ചെയ്യാം പോവാറില്ല.
ആഹ് ആഹ് വീട്ടിലപ്പ ആരാ ഉമ്മേ അങ്ങനെ പാചക യ്യ്ണ്ടാവ്ല്ലേ. ഉം സ്പെഷ്യലൊക്കെ ആയിട്ട് എന്താ ഇണ്ടാവാന്ന
അങ്ങനെ വിഭവ ഏഹ് എന്ന പ്രത്യേക വിഭവായിട്ട് അങ്ങനൊന്നുല്ല എല്ലാതും ഇണ്ടാകും.
ആഹ് പ്പൊ ഒന്നും വെ പാചകം ഒന്നും ചെയ്യാം പോവില്ലേ അട്ക്ക്ളേ
ഏഹ് പാചകം ചെയ്യാന് എനിക്ക് ആവശ്യള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ചെ യ്യുള്ളൂ ബാക്കിയൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പോവാറില്ല.
ആഹ് ആഹ്.
പിന്നെ നിങ്ങളടെ വീട്ടില് ഏഹ് പശുക്കളൊക്കെണ്ടോ?
പശുക്കളൊന്നുംല്ല.
ആഹ് അങ്ങനെയാണല്ലേ?
പശുക്കളില്ല അവിടെ ഉണ്ടോ?
ഇവിടെ പശുക്കളൊന്നും ഇല്ല പക്ഷെ പശുക്കളെ കന്നുകാലികളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ്.
ആഹ്. ഇവടെ അടുത്ത വീട്ടിലുണ്ട് ഞങ്ങടെ തൊട്ടടുത്ത വീട്ടിലുണ്ട് പശു ണ്ട് പിന്നാ ഇവിടുത്തെ രണ്ട് മൂന്ന് വീട്ടില് ആടുകളുണ്ട്.
ആഹ്. ആഹ് അവരൊക്കെ വീട്ടിലിണ്ടാവുമ്പോ നല്ല ര സാണല്ലേ നമുക്കൊരു സമയം പോക്കിനെക്കെ അവരെങ്ങനെ
ആഹ് ഞങ്ങടെ അടുത്തൊരു എന്താ അമ്മായി ഇണ്ട് അവര് ഹസ്ബൻഡ് മരിച്ചു അവർക്ക് കു ട്ട്യോളില്ല അപ്പവര്ക്ക് അപ്പ ആകെത്തുണ ആടുകള് മാ ത്രല്ലേ ള്ളൂ അതുങ്ങളുണ്ടാവോണ്ട് അത് നേരം പോക്കും അവരെ നോക്കീട്ടും
ആഹ് അവരെ പരിപാലി ച്ചോണ്ടൊക്കെ സമയം സ്പെൻഡ് ചെയ്യാല്ലേ ആഹ് അതെ. എനിക്കും അങ്ങനെ ഭയങ്കര ഇഷ്ടാണ് അതേപോലെ തന്നെ ഈ കോഴി ആ പിന്നെ അതെ അങ്ങനെ പ്രാവ് അങ്ങനത്തൊക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്‌ടമുള്ള ഏഹ് ഇതാണ് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല.
ഇവിടെണ്ട് കേട്ടോ കോഴികളുണ്ടായിരുന്നു കൊറേ കോഴികൾ ഉണ്ടായിരുന്നു ഇപ്പൊക്കെ കൊറേ ചത്ത് പോയിട്ടേ ഇപ്പൊ
ചത്തു പോയിട്ടേ ആഹ് ഇപ്പൊ കോഴികളി
ഇല്ല ഇല്ല ഉം കൊറെ ആയി ഈ പക്ഷിപ്പനി അങ്ങനെക്കെ സാധനങ്ങളൊക്കെ വെന്ന് ഇല്ലെ ആഹ് അങ്ങനെയൊക്കെ വന്ന്ട്ട് കൊറെഷെ ആഹ്
ആഹ് പക്ഷിപ്പനി ഇപ്പ ഇപ്പൊ മഴക്കാലം ആയെത് കാരണം എല്ലാർക്കും പനിയും ജെലദോഷം ഒക്കെ ആണ് ലെ? ആഹ് ആഹ് അതെന്നെ ആകെ ഏഹ് മഴിം ജെലദോഷം പനിം
ഉം
മഴയൊക്കെ ഇണ്ടോ അവ്ടെ?
മഴ ഇണ്ട് മഴ ഇന്ന് ചെറ്തായിട്ട് ഇങ്ങനെ പെയ്യ്ണൊള്ളു വെല്ല്യ കട് യൊന്നും ഇല്ല ഉം അവ്ട്ക്ക് മഴയൊക്കെ എങ്ങനെ?
ഇവെടെ ഇപ്പം രാവിലെ ഇപ്പോ മഴയൊന്നും പെയ്തിട്ട് ഇല്ല ഇപ്പം മഴക്കാറ് ഇണ്ട് ഉം മഴയൊക്കെ പെയ്താ ഇങ്ങനെ വെള്ളം നെറയിണ സ്ഥലാണോ? ആഹ് മഴ പെയ്താ ഇവ വടെ പുഴ പൊഴയും തോടും ഒക്കെ ഇണ്ട് അപ്പോ അവിടെയൊക്കെ പെട്ടെന്ന് ആ വെള്ളനറയും അങ്ങനെയൊക്കെയാണ് ആ. അതെ പിന്നെ വീട്ടിലൊക്കോന്നും വരില്ല പക്ഷെ പോറത്തൊക്കെ നല്ല വെള്ളാണ് ആ ഏമ്മ്..... പിന്നെ നിങ്ങളിപ്പോ എഹ് വീട്ട് വളപ്പില് കൃഷിയൊക്കെ ചെയ്യാ ഇല്ലേ
ചെയ്യാറൊക്കെ ഉണ്ട് മ്....
നിങ്ങള് കൂ കൂടുതൽ വിളവെടുപ്പൊക്കെ ണ്ടാകുമ്പോൾ നിങ്ങള് അയൽവാസികൾക്കൊക്കെ
ഓഉം ഇവിടെ കുമ്പളങ്ങ കൃഷിയൊക്കെ ഉണ്ടാവുമ്പോ ഇവിടുത്തെ പരിസരത്തോടക്കൊക്കെ കൊടുക്കും
ആഹ അതപ്പൊ അവർക്കൊരു ഹാപ്പി സന്തോഷാവൂലേ.... ആഹ്ഹ ഞങ്ങളും തേ പോലെ ന്ന്യാണ് വിടെ വെണ്ടയ്ക്ക വൈതനങ്ങും പപ്പായൊക്കെണ്ടാവുമ്പോൾ അൽപക്കത്തെ വീട്ടിലേക്കൊക്കെ ഞങ്ങള് വിതരണം ചെയ്യറുണ്ട് ആ അതെ അതെ നമുക്കൊരു സന്തോഷാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാർക്കും വിതരണം ചെയ്യണംന്നാണല്ലോ കൂടുതലൊക്കെ ഉണ്ടാവുമ്പോ നമ്മളെ എടുത്തുള്ളോർക്കൊക്കെ ആ ചക്കയുടെ സീസൺ മാങ്ങ കഴിഞ്ഞുല്ലേ ആഹ....
ഇവിടെ പക്ഷെ മാങ്ങ ഇനിയും പൂക്കുന്നു
അതെ ആഹ് ഇവിടെ ഇപ്പൊ മാങ്ങൊക്കെ കഴിഞ്ഞു ഇപ്പൊ വീട്ടത്തെ പ്ല മാവൽന്നെ ഇഷ്ടം പോലെ വാങ്ങണ്ടായിർന്നേ അതൊക്കെ പൊട്ടിച്ചു പഴ് അതൊക്കെ കഴിഞ്ഞു
കഴിഞ്ഞുല്ലേ... ആ... ഇവിടെ ആമ്മ്...... ഇവിടെ പറഞ്ഞാല് ആദ്യം മാങ്ങ ണ്ടായി അത് തീർന്നു വീണ്ടും പ്പൊ മാങ്ങണ്ടായി
ആഹ.....
ആഹ്... കുഞു കുഞ്ഞു മാങ്ങ്യ അത് എന്ത മാങ്ങാ ഇൻക്ക് പേര് കറക്റ്റ് അറിയില്ല പക്ഷെ ചെറിയൊരു മരുത്തുമലാണ്
ഇവിടെ മൂവാണ്ടൻ മാങ്ങ കേട്ടിണ്ടോ
ആഹ കേട്ടി മൂവാണ്ട മാങ്ങ കോമാങ്ങ അതൊക്കെ കിളിച്ചുണ്ടെന് ആ അതൊക്കെ ഞൻ കേട്ട് ണ്ട് അല്ല കഴിച്ചിട്ടുണ്ട് ഇവിടൊക്കെ ണ്ട് ഇവിടെക്കെഉള്ളതന്നെയാണ് ആ അത് വലിയ വലി ആഹ അങ്ങനെയൊന്നുല്ല
ആഹ്ഹ....
നിങ്ങളിപ്പോ എന്താ പറയാ ഈ മാങ്ങയൊക്കെ ഉണ്ടാവുമ്പോ കുട്ടികളൊക്കെ വര്ലുണ്ടോ?
ആഹ്ഹ.... ഉമ്മ് മ്മ് മ്മ്.... കുട്ടികളൊക്കെ വരും അവർക്ക് കൊടുക്കും പിന്നെ എന്റെ കുട്ടികൾന്നെ രാവില എഴുന്നേറ്റ മാവിന്റെ ചോട്ടിൽ പോയ മാങ്ങൊക്കെ വീണയ്ണ്ടെങ്കിൽ നല്ലത് പെറുക്കിയിട്ട് വരും അവർക്ക്ത് കഴുകി..... ഉം അവർക്ക് കഴുകി ഞാൻ കൊടുക്കും കഷ്ണങ്ങളൊക്കെ ആക്കിട്ട് ഉമ്മ് പിന്നെ അ നിക അവര് മാങ്ങ ഈ മുളക് ഉപ്പും വെളിച്ചെണ്ണോക്കെ പാർന്നിട്ട് ചതച്ചിട്ട് തിന്നി ഉമ്മ്മ് അത് നല്ല ടേസ്റ്റ്
ന
ഉംമ്മ്... ഉംമ്മ്.... ഉം അവർക്ക് അതന്നെ പണി മാങ്ങ സീസൺ ആയാല് ഉമ്മ്... മാങ്ങ
കൊറച്ച പിള്ളേരും അവര് ഇരുന്ന് അങ്ങനെ കഴിക്കും ആ സ്കൂള് വെക്കേഷൻക്കായിപ്പോന്നല്ലേ മാങ്ങ സീസൺ ഇണ്ടാർന്ന് മ്മ്.. അപ്പൊ കൂട്ടുകാരന്മാരൊക്കെ വിളിച്ചു കൊടുന്ന് അങ്ങനെ ചെയ്യും
ആ അത് നല്ലൊരു നല്ലൊരു ഇതാണ് ലെ കുട്ടികളൊക്കെ ആയിട്ട് പ്പം ഇരുന്ന്സംസാരിച് പക്ഷെ ഇപ്പത്തെ കുട്ടികളൊക്കെ ഫോണില് അഡിക്റ്റ് ആയിട്ടാണ് ലെ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും പഴയ കാലഘട്ടത്തെ ഓർമ്മല്ല ആ അതെ
കുട്ടിയോള് കളിക്കിണില്ല അവര്ക്ക് കളി എന്താ അറിയില്ല
ഫുള്ള് ഫോണ് ആഹ എന്ത് ത്താലും ഫോണില് ഗെയിം കളിച്ചിരിക്കാ അവരെ അയില് മുഴിങ്ങിരിക്ക പക്ഷെ പണ്ടൊക്കെ ആകുമ്പോ നല്ല രസായിരുന്നു എന്തൊക്കെയാ കളികൾ ഉണ്ടായിരുന്നല്ലെ ഉം ഇപ്പൊ അതൊന്നും കുട്ടികൾക്ക് അറയില്ല ആഹ അതന്നെ പണ്ടത്തെ രസം ഒന്നുല്ല
ഉം ഇന്നാ ശരി ന്നാ
ആ ശരിയിക്കോട്ടെ